ആഹ്
ആഹ് കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് എന്ത എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖായിട്ട് പോണു എന്താ അവിടെ മഴണ്ടോ?
ആഹ് ഇവിടെ മഴ ഇന്നില്ല ഇന്ന് വെയിലാണെങ്കിലും ചെറിയൊരു ചാറ്റൽ പോലൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് ഇന്ന് മഴല്ല ഇന്നിവിടെ ഇപ്പം നല്ലൊരു മഴ പെയ്ത് തോർന്നു. ഇനിയും വരുന്നുണ്ട് നല്ല ആഹ് ഇനി വരണിണ്ട് നല്ല മൂടി ഇരിക്ക ഇപ്പൊ.
ആണോ ആ പക്ഷെ ഇവിടെന്ന് ഒരു വെയിലുള്ള കാലാവസ്ഥയൊക്കെയ. അങ്ങനെ മഴയായിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ ഇല്ലായിരുന്നു.
ഇന്നലെ കൊറവയിന് പക്ഷെ ഇന്ന് വെയില് വന്നിട്ടില്ല വെയില് ചെറിയൊരു വെയില് വന്ന് അതോടെ പോയി വീണ്ടും മഴെയ്തു അങ്ങനെയാ
ആണോ? അപ്പം പാടായിരി
ഉം പാടെന്നാണ് ഇപ്പം രണ്ട് ദിവസായി ഒര് രണ്ട് മൂന്ന് ദിവസായി മഴ ഇങ്ങനെ ഇതുവരെ വെയിലും ചൂടൊക്കെയ്നിം. വേന മഴക്കാലാണെങ്കിലും മഴ കൊറവാണല്ലോ ഇപ്രാവശ്യം.
ആഹ് ആ ആഹ് ശരിയാണ് എങ്കിലും ഏഹ് മിക്സഡ് ആയിട്ടുള്ള കാലാവസ്ഥയല്ലേ ഇപ്പൊ.
ആ മിക്സട് ഒരു രണ്ടു മൂന്ന് ദിവസം മഴെയ്താ പിന്നെ വെയിലാണ് ഇനിയിപ്പത് എങ്ങനെ പോകോ ന്ന് അറിയില്ലട്ടോ ചെലപ്പം മഴഇങ്ങനെ പെയ്തിട്ട് ട്ട് വെള്ളപ്പൊക്ക ആവോ അതും അറിയില്ല നമുക്ക് പറയാനൊന്നും പറ്റൂല്ല.
അത പെട്ടെന്നല്ല അവിടെ വെള്ളക്കെ കേറുന്ന എങ്ങനെയാണോ അതൊ
ല്ല ഇവിടെ ഞങ്ങള ഇവിടെ കേറലില്ല ഞങ്ങളിവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളല്ല. ഈ തോട് പാട അങ്ങനെയുള്ളത് ഒക്കെ കൊറച്ചടിയിലായിട്ടാണ് തോടുകളൊക്കെ. ഇവിടക്ക് അങ്ങനെല്ല ആ ഇല്ല ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെ ഇതില് മുങ്ങി കളിക്കുന്ന ഒരുപാട് ആൾക്കാ ആൾക്കാര്ണ്ടല്ലോ ഉം ഉം പൊഴന്റെ തീര ആഹ്. പുഴന്റെ തീരത്തൊക്കെ കഴിയണഎത്രയോ ആൾക്കാര് വെള്ളം കൂടി വീട് സൺസൈഡ് വരെ മുങ്ങണ സ്ഥലങ്ങളുണ്ട്.
ഊം ഉണ്ട്ണ്ട് ഉണ്ട് ഉം പിന്നെ ഞങ്ങള ഇവിടെ അങ്ങനെ വെള്ളം കേറാറില്ലേ ഇവിടെ ഞങ്ങള സ്ഥലത്തൊന്നും ഇല്ല അങ്ങന. അ വെള്ളം അധികയിട്ട് അധികം ഇല്ല അങ്ങനെ കേറാറില്ല.
ആഹ് ആഹ് ആ
ഉം ഇതുവരെ വന്നിട്ടില്ല വെള്ളത്തിന് ക്ഷാമം അങ്ങനെ വെള്ളം അങ്ങ് വറ്റാറില്ല. ചെലടത്തൊക്കെ ഭയങ്കര വറ്റത്തില്ല അങ്ങനെ വറ്റാറൊന്നുല്ല ഉം ഈ പ്രാവശ്യം അങ്ങനെ ഇപ്ര
ഇപ്രാവശ് ഇല്ല ഇവിടെ ക്ഷാമൊന്നുല്ല പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര കൊറച്ച് കൂടുതൽ തന്നെയല്ലെ വേനൽ ചൂടും
ഓഹ് ആര് നല്ല ചൂടല്ലായിരുന്നു എന്തായിരുന്ന്
അപ്പൊ പിന്നെ വെള്ളം കൊറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടിട്ടില്ല വെള്ളം കൊറഞ്ഞു പോയി.
ആഹ് അപ്പഴത്തേക്ക് പിന്നെ മഴയായല്ലേ
ആഹ് അപ്പോത്തിന് പിന്നെ മഴയായി
ഊം ഞ ഞങ്ങളവടെ അങ്ങനെ വെള്ളം കൊറയാറില്ല.
ആഹ് ആഹ്
ഇതുവരെ പക്ഷേ ഏതോ ഒരു ഏതോ ഇതുവരെ എന്റെ ഓർമ്മയില് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെള്ളത്തി ഇങ്ങനെ ഒക്കെ ക്ഷാമം വന്ന് പഞ്ചത്തിൽ നിന്നക്കെ വെള്ളം കൊണ്ടുവരുന്നോര്
ആഹ് ആണോ ആ ഈ സമയത്ത് ഞങ്ങ കഴിഞ്ഞ വേനൽക്ക അങ്ങനെ കൊണ്ടുവന്നു പക്ഷെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ല വെള്ളം വന്നാലും ഞങ്ങൾ അതെടുക്കും ചെയ്യും കുറവ് വന്നതു കൊണ്ട് ഞമ്മൾ എല്ലാ വെള്ളം എടുക്കും
എടുക്കോ ആഹ് മറ്റേ ലൈൻ പൈപ്പ് ഇല്ലേ നിങ്ങൾക്ക്
ആഹ് അത്ണ്ട് അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് കിണറുണ്ട് പക്ഷെ മെയിനയിട്ട് ഞങ്ങ എനിക്കി ആഹ് ജലനിധി ആ പൈപ്പാണ് ഇപ്പോൾ ഉള്ളെ
ആഹ് ആഹ് ആഹ്
കിണറ് രണ്ട് കിണറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ജലനിധിയാവുമ്പോ എപ്പോഴും കിട്ടോല്ലോ
ആഹ് കിട്ട എപ്പഴും ഉണ്ടെല്ലേ
ആ എപ്പഴുണ്ട് അത് വേനൽ ലാസ്റ്റൊക്കെ ആവുപൊ ചെലപ്പ വെള്ളം കുറവ് വരും അതു അല്ല ഞാൻ പറഞ്ഞെ കുറവ് വന്നിട്ടുണ്ട് ഇല്ല അങ്ങനെ പറ്റെ ഇല്ലാതെ ആവലില്ല
ആഹ് ആഹ് രണ്ട് കിണറുണ്ടലെ
ആഹ് രണ്ട് കിണർ രണ്ട് ഒന്നിപ്പോ പുതിയത് കുത്തിയതാണെ ഇപ്പൊ രാൺ ആദ്യം അതിന്റെ മുനെയുള്ളത് ഞാനൊക്കെ ചെറിയ കു ചെറിയ കുട്ടി ആയിരുന്നേ ഉള്ള കിണറ
ആഹ് ആഹ് ആഹ് ആഹ് മ്മ് അങ്ങനെ പിന്നെ ഇപ്പഴിപ്പോ മഴ പെയ്യ പെയ്യാറായി നിൽക്കുവാണോ
ആ ഇപ്പം ആ പെഴും എന്നുള്ളതിലും തന്നെണ്
ആഹ് തുണിയൊക്കെ ഉണങ്ങാൻ പാടായിരിക്കുല്ലോ നമുക്ക് അന്നേരം പുറത്തൊന്നും കൊണ്ടിടാൻ പറ്റത്തില്ലല്ലോ
ഇല്ലല്ല ഉ ഉണങ്ങില്ല ഇന്നലെ എനിക്ക് ചെറിയ വെയില് കിട്ടിയതുകൊണ്ട് ചെറിയ ആ കട്ടില്ലാത്ത അങ്ങനത്തെക്കെ ഉണങ്ങി ഇനിയിപ്പം ഇങ്ങനെ ഇടേണ്ടി വരും ഇനി എന്നാ വെയിൽ അറിയില്ല
ആഹ് ആഹ് ആഹ് ശരിയാ പിന്നെ ഉണങ്ങാൻ പാടാണ് അതൊരു മെനക്കെ കാരണം നമ്മള് ആഹ് സ്മെല്ലണ് നമ്മള് വെയിലൊക്കെ ഇണ്ടെഗിൽ നമ്മള് കൊണ്ട് ചിലപ്പോ നിവർത്തി ഇടുമ്പോഴത്തേക്കും മഴ വരും
ആ അതാണേ ഇപ്പ ഇന്ന് ചെറിയൊരു മഴ പോയി ചെറിയൊരു വെളച്ചം വന്നി ഇപ്പ ഞങ്ങൾ കൊണ്ടോയിട്ട്ക്ക് നിന്ന് പക്ഷെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പണി
മ്മ് അതും പാഡാ പാടല്ലേ എപ്പഴും കൊണ്ടോയി ഇടണം പിന്നെ എടുക്കണം അതും പാടല്ലേ
ത് ഇടാഞ്ഞാൽ ഒരു സമാധാനല്ല
ആഹ് അങ്ങനെ ആഹ് ശരിയ വെയില് കാണുമ്പ ഇവിടെ ഉമ്മാക്ക് അങ്ങനെ വെയില് കാണുമ്പം തുണി പറക്കി ഇടാൻ എന്തുവായാലും ഒരു ഉണങ്ങുന്നെങ്കി ഉണങ്ങട്ടെ ന്ന് ഒരു ഇത് അല്ലെ നമുക്ക്
ആഹ് അതാണ് എങ്ങനെങ്കില്ലും ഉണങ്ങി കിട്ടട്ടെ ആഹ് കേൾക്കുന്നിലെ
ആഹ് അങ്ങാൻ മ്മ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച് നിങ്ങൾ എന്താ ഫുഡൊക്കെ കഴിച്ചോ
മ്മ് പിന്നെ എന്ത് ആഹ് കഴിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ടൈം ആയിരുന്നു മ്മ് അങ്ങനെ എന്തായിരുന്നു കറികള്ളൊക്കെ കഴി
കറി ഇന്ന് മുരിങ്ങ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ്
റേഞ്ചിന്റെ പ്രശ്നം അവിടെ ഉണ്ടോ ഇവിടെ അങ്ങനെ ഉണ്ടാവല്ലൊന്നും ഇല്ലാട്ടോ അവിടെണ്ടോ
ആഹ് ഇല്ല ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം ഇതുവരെ ഇല്ല പിന്നെ ഒന്നും പറ നമ്മള് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ക്ലിയർ ഒക്കെ പോയിന്ന് വരത്തില്ലേ
ചില സമയത്ത് എൽ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ടാകും റേഞ്ചിന്റെ പ്രശ്നം
ആഹ് പിന്നെ മഴക്കാലത്തും അങ്ങനെ കാണുല്ലോ
ആഹ് അതാണ്
ഇം പിന്നെ എന്തുവാണ് പരിപാടി
എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല അങ്ങനെ
ഉം ചായേക്കെ കുടിക്കാൻ സമയായോ
ചായ ആവുന്നെ ഉള്ളു ആഹ് ഇല്ല്യ നാലുമണി നാലരൊക്കെ ആവുമ്പളല്ലേ മക്കളൊക്കെ സ്കൂള് വിട്ട് വെരാ
ആഹ് ആഹ് എത്ര പേര്ണ്ട്
ഇൻക്ക് മൂന്നാള് മൂന്നാളിണ്ട് ഒരാള് പൊന്നുള്ളൂ ഓളു നാലാം ക്ലാസ്സിലാണ് ഇന്ന് പോയിട്ടില്ല ഇന്നേ ജലദോഷം പനിയൊക്കെണ്ടേ പനി തിക്ക മഴ പെയ്തില്ലേ അപ്പ പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്ങനെയൊക്കെ ഉണ്ടാകും
മോക്ക് പനിയാ എല്ലാർക്കും പനിയല്ലേ
ആഹ് അനിയാണ് യെസ് ആഹ് ആഹ് ആഹ്
ഉ ഉം ഉം അതാ പിന്നെ ശ്രദ്ധിക്കണം പിള്ളേര് നമ്മള് സ്കൂളിലൊക്കെ പോവുമ്പോ അറിയാൻ പറ്റത്തില്ലല്ലോ
ആഹ് ഇല്ലേ പിന്നെ ഒരാൾക്ക് ഇണ്ടായ ക്ലാസ്സിലൊരാൾ‌ക്കിണ്ടായ പിന്നെ പടര ഒക്കെ പേടിയാണിപ്പൊ
കോ
ഓഹ് എല്ലാരും പറഞ്ഞയക്കണ്ടാ സ്കൂൾല് ചെറിയൊരു ലക്ഷണം എണ്ടായ തന്നെ പറഞ്ഞയ്ക്കണ്ടാന്നാണല്ലോ പറയാ
ആഹ് അതു അല്ലിപ്പോ വൈറൽ ഫീവർ അല്ലേ ഫുള്ള് പുള്ളാർക്കൊക്കെ ഏത് ആഹ് ഏത് അറിയത്തില്ലോ അവർക്കറിയത്തില്ലല്ലോ സ്കൂളില് ചെല്ലുമ്പം അടുത്തൊക്കെ ഇരിക്കുന്ന നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ.
ഇല്ലില്ല ഇല്ലേ ഇവര് അ പിന്നെ ആ ഒരു ചിട്ടകള് നടക്കില്ലല്ലോ ഇല്ലോര് ആൾക്ക് ആഹ് ഒരു ഇതില്ലേ നമ്മളു ഇപ്പം വീട്ടിലെത്തിയാലും ഒരാൾക്ക് പനീണ്ടെണ്ടെങ്കിൽ അവളടടുത്തേക്ക് പോണ്ടാ പനിയാണ് ഇപ്പം പടരും പറഞ്ഞിട്ട് നമ്മ മാറ്റി നിർത്ത് പ്പൊ സ്കൂളില് അങ്ങനെല്ലല്ലോ
ആഹ് ആഹ് ശരിയാണ് അതു അല്ലിപ്പം കുഞ്ഞിന് പനിയായിട്ട് വന്നാലും വേറിം പുള്ളാരുണ്ടല്ലോ നമ്മളെ വീട്ടിൽ അറിയത്തില്ലല്ലോ പിന്നെ എല്ലാർക്കും അങ്ങ് ആവത്തില്ലേ
ആഹ് അതാണ് ഞാൻ ചെറിയ മോനെ എടുത്തൂന്നവളോട് വരണ്ടാ പറയലാണ് പറഞ്ഞക്കാണ് എന്നാലും എന്റെ വേജുവേ നമ്മളടുത്ത് തറ്റിയിലൊരു എന്നും ഒരു കൊല്ല് ആ സമയത്തൊരു
വരും അവരെന്താലും വരാതിരിക്കത്തില്ലല്ലോ അവരെന്താലും എപ്പഴെങ്കിലു ഒന്ന് അടുത്ത് വരുവല്ലോ
ആഹ് ഇല്ല ആഹ് അങ്ങനെ തന്നേണ് ഞാൻ പറഞ്ഞതട്ടി മാറ്റി യീ അവിടെ കെടന്നോ പറഞ്ഞിട്ട് ങ്ങട്ട് കേറലില്ല ഓള് ഇങ്ങട്ടെന്നെ വെരാണ്
ആഹ് ആ അവർക്കറിയത്തില്ലല്ലോ അവരെന്തു ആയാലും ഇഹ് ഇങ്ങനെ ഇപ്പോ പനിയൊക്കെ വന്നാലും രണ്ടു മൂന്ന് മാസം ദെസ് അവർക്ക് മാറി നിക്കാൻ പറ്റത്തില്ലല്ലോ അടുത്തു വരാനൊന്നും ഇടിക്കാനൊന്നും അവർക്ക് പറ്റത്തില്ല
ആഹ് അവര് ഏഹ് കിസ്സെയ്തിട്ടേ ഓല് കെട ക്കാനൊക്കെ പോകൊള്ളൂ കുട്ടിനെ ചെറിയ കുട്ടിയാണ് അപ്പൊ അങ്ങനെ ക്കാവുമ്പോൽക്കൊരു ഒര് എട എന്താ പറയാ അങ്ങനെ ചെയ്യാതെ പോയാല് എന്താ പറയാ എടങ്ങേറാണ്
ആഹ് അതാണ് അതവരുടെ സ്നേഹം പിന്നെ നമ്മള് പിന്നെ ആഹ് പുള്ളാർക്കൊക്കെ പെട്ടെന്ന് വെരുവല്ലോ കാരണം നമ്മളൊര് വീട്ടി വന്നാ മതി അ ഫുഡ് കഴിക്കാനായാലും നമ്മളെല്ലാരും അങ്ങോ ട്ടുംഇങ്ങോട്ടും കൂടെ ഷെയറൊക്കെ ചെയ്തല്ലേ കഴിക്കുന്നത് ഉം പിന്നെ സ അ
ഫീവറായ കുഴപ്പൊന്നുല്ല നമക്ക് വേറെ എന്തെങ്കിലൊക്കെ ആയിപെട്ടാലാണ് പേടി
അതിപ്പോ മഴയായോണ്ട് ഈ മഴയും കാലാവസ്ഥേടേക്കൊരു ഇതുകൊണ്ടാണ് ഈ വൈറലായി ട്ടുളള പനിയൾ എല്ലാർക്കും വരുന്നുണ്ടല്ലോ ഇപ്പം.
ആഹ് അതാ പിന്നെ സ്കൂളിൽ പോകണോർക് ചോറ് വാങ്ങാനെക്കെ ഓലി ക്കേ അടക്കളക് ഭാഗത്തേക്ക് പോകുമ്പ കെ അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോൾ കൊറച്ച് മഴ കൊള്ളണം അങ്ങനെയൊക്കെ പയിക്കോടെ നിർത്താൻ മടുത് ച്ചിട്ട് അങ്ങനെക്കെ പോകേയ് അങ്ങനെയൊള്ളയാണല്ലോ ഇവരൊക്കെ സ്വഭാവം കൊട നിർത്തിയാലോ നനഞ്ഞാ പിന്നെ അത് എടു ത്ത് വെക്കാൻ ബുദ്ധിമുട്ടാ മടക്കിവെക്കാൻ പറ്റൂലല്ലോ
ആഹ് സ്കൂളില് പിന്നെ നൂ ഇം നൂത്ത് വെക്കാനും പാടായിരിക്കുവല്ലോ അവിടെക്കെ
പിന്നെ എല്ലാ കുട്ടികൾക്കും കൊടയും നിർത്തി വെയ്ക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അപ്പ മടക്കി ബാഗിലിട്ട ബാഗ് നെനയും പറഞ്ഞു അപ്പ കൊട നീർ ത്താതെ പോകും. അങ്ങനെയുള്ള പണികളൊക്കെ ഇവരെടത്തിണ്ടാവും. അങ്ങനേക്ക മഴ കൊണ്ടാലെന്താല്ലെ ഈ ജലദോഷം, പനി മഴ പെയ്താ അങ്ങനേണല്ലോ?
പിന്ന പുള്ളാർക്ക്‌ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ മു
ആഹ് ആഹ് അതാണ് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ആവുമ്പളെ
പിന്നാ ആഹ് അപ്പ ഹോസ്പിറ്റലില് കാണിച്ചില്ലേ
ഇല്ല ഞാ കയ്യിലില്ല മരുന്ന് കൊടുത്തു ഇനീ മാറിട്ടില്ലെങ്കിലാട്ടോ ഇത് ചെലപ്പൊ അങ്ങനെയണ് മാറും ജലദോഷം പനിയല്ലേ. ജലദോഷം കാണാത്ത പനിയൊക്കേണെങ്കി നമ്മള് ഡോക്ടറെ പോയോക്ക. ഇത് പോയാലും ഓല്- തരാല്ലത് ആ പാരസ റ്റ മോളാണ്
ആഹ് തൊടക്കത്തിലെ ആവുമ്പോ മെഡിസിൻ കൊടുത്താലേ പിന്നെ ആവിയൊക്കെയൊന്നു പിടിച്ചു നോക്കിയാലും മാറുമായിരിക്കും കേട്ടോ.
ആഹ് ആവിപിടിക്കാം.
ഉം ആവി പിടിക്കുംമ്പോഴത്തേക്ക് അങ്ങ് കൊറയുയാരിക്കും അപ്പൊ ഇന്ന് ഇന്ന-
വീട്ടിലാരൊക്കെ വീട്ടിലാരൊക്കെയുണ്ട്
എ ആഹ്
ഉം നിങ്ങളത്രേയുള്ളൂ അല്ല അല്ല
ആ എന്താ പഠിക്ക്യാ
ആ ഞാനിപ്പം ട്രെയിനിയായിട്ട് പൊക്കൊണ്ടിരിക്കുവാ ഇവിടെ അടുത്ത്തന്നെ.
എന്താണ് ട്രെയി-
അക്കോ അക്കൗണ്ടിങ്ങായിട്ട് പൊക്കൊണ്ടിരിക്കുവ ഉം അങ്ങനെ അക്കൗണ്ടിങ് അപ്പ ഇന്ന് ര ആ രണ്ടു ദിവസായിട്ട് ലീവായിരുന്നു.
ആഹ് ആഹ് ആഹ് എന്താ രണ്ടു ദിവസം ലീവ്
എനിക്കാണെങ്കിൽ പെടലിക്കിങ്ങനെ പെടലിക്കും ചെവിക്കൊക്കെങ്ങനെ വേദനണ്ടായിരുന്നു. അപ്പ ഞാൻ രണ്ടു ദിവസായിട്ട് ആഹ് ലീവ് എടുത്തോണ്ട്
ജോലി ചെയ്യ്ണ ചെല ചെലർക്കൊക്കെണ്ടാ വേദന അതിങ്ങനെ- ആ ഇരിക്കുമ്പോ ഇങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് നിക്കുമ്പൊക്കെ ചെയ്യും ചെയ്യല്ലേ അയ്ലിങ്ങനെ വർക്കെയ്യല്ലെ അതോണ്ടായിരിക്കും.
ആഹ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുവല്ലേ ഇങ്ങനെ സ്ട്രെറ്റായിട്ടീ സിസ്റ്റം യൂസ് ചെയ്യുവല്ലേ.
അതാണ് സിസ്റ്റം യൂസെയ്യുമ്പള് ആഹ് പിന്നെ ഒന്ന് ശരിയായി വരണം അപ്പൊ പിന്നെ കൊഴപ്പൊന്നുംണ്ടാവൂല.
ആഹ് അല്ല ഞാനിപ്പോ കൊർച്ച് നാളായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇടയ്ക്കിടക്കിങ്ങനെ വേദന വരും. പിന്നെ നമ്മളത് കാര്യാക്കത്തില്ല. അതിന്റെയൊക്കെന്ന് വെച്ചിരിക്കും. പിന്നെ കൊറേ അങ്ങ് ഇതാവുമ്പ- ക്ക് കൊറച്ചു ദെവസം റെസ്റ്റെട്ക്കാന്ന് വെച്ച്. രണ്ട് ദെവസം ഉം അതോലെ ഞാനൊരു ഹോസ്പിറ്റലില് അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പോവാനപ്പൊ ഡോക്ടർക്കെന്തോ എമർജൻസി ലീവായിട്ട് അപ്പോയിമെന്റ് മാറ്റി.
ആഹ് ആഹ് അടുത്താണോ ഹോസ്പിറ്റലൊക്കെ അട്ത്ത്ണ്ടോ?
ആ കൊറച്ച് പോണം ഞങ്ങളെ വീടിന്റെ അടുത്ത് ഇണ്ട് പക്ഷെ ഞാൻ കാണിക്കുന്ന വേറെ ഹോസ്പിറ്റലിലാ.
ആഹ് ആഹ് ആഹ്.
ഉം അങ്ങനെ ആ ശരി പിന്നെ ആഹ് ഞാൻ ഇപ്പങ്ങോട്ട് വിളിക്കാമേ ഒരു കോള് വരുന്നുണ്ട്ട്ടോ.
ആഹ് ഓക്കെ